ഇട്ത്തിട്ടില്ല്യ ഹലോ ആഇപ്പോം പ്പ ക്ലിയറാവിണില്ലേ കുഴപ്പില്ലല്ലോ
ആ കേക്കുന്നു ഏ
ഉം പിന്നെ വേറെന്തൊക്കെ?
ഇല്ല പറഞ്ഞാേ കുഴപ്പല്ല
ഉം വ വ ഫുഡ് കഴിച്ചിലേ? ഉം പിന്നെവെടക്കെ പോയി
ആ കഴി രണ്ടൂന്ന് പ്രാവശ്യം ഊട്ടി പോയി
ആ ന്ത് പിം ആ. ആ. ആ. ജ്മഹൽ, താജ്മഹലൊക്കെ കണ്ടിക്ക്ണോ
ഓഹ് ഈ ഊട്ടി ഊട്ടിയിൽ താജ്മഹലില്ലല്ലോ ഊട്ടി മറ്റ് ഇവിടെ അല്ല താജ്മഹൽ എവിടെ കെടക്കുന്നോ ആവോ പോയിട്ടില്ല ഹൈദരാബാദ് അവിടെല്ല അവിടെവിടെ
അവിടെ പോയിട്ടുണ്ട് ആഹ് അ ശരി ഊട്ടി വേറെ താജ്മഹൽല് വേറെ അതെനിക്കറിയാ. അതെല്ലാം ചോയിക്കാ കുറെ സ് ഒരുത്തലും കറങ്ങിക്കില്ല അ ഇത് ആറ്റം പൊട്ടോക് ണൊറിയാനേ
ആഹ് ഇല്ല അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഇവിടെ നന്തി ഹിൽസ് ഒക്കെ ഇണ്ട് അങ്ങോട്ടേക്കേ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ കേറാൻ പറ്റിറ്റുണ്ടായില്ല രാവിലെ വെള പിന്നെ നാല് മണിക്ക് എത്തി ഇവിടുന്ന് കമ്പനിന്ന് പോയതാ നമ്മള് കൊറച്ചു പേര് കൂടിട്ട് ട്രിപ്പ് ആയിട്ട്
ആഹ്
പക്ഷെ നാല് വെളുപ്പിന് നാല് മണിക്കോ മൂന്ന് മണിക്കോ അവിടെ എത്തിയിട്ട് ഏഴോ പത്തോ ഒമ്പതോ, പത്ത് മണിയായിട്ട് അവിടെ കയറ്റി വിട്ടില്ല അത്രക്ക് തിരക്കായിരുന്നു അവിടെ
ആഹ് അത്രയ്ക്കു ആളുണ്ടാവൂല്ലേ.
ഓ അത്രക്ക് ആളുണ്ടായിരുന്നു ഉം വണ്ടിക്ക് പോ നിൽക്കായിരുന്നു. പിന്നെ നമ്മള അവിടുന്ന് വണ്ടി തിരിച്ച് വേറെ സ്ഥലത്ത് പോയി ഫൺ വേൾഡ്ന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ
അപ്പൊ അവിടെ കേറി ഫുൾ റൈഡില് കേറി അങ്ങനെ ഇതായി
ആഹ്
ഏഹ് എൻജോയ് ചെയ്യണം. കൊറെ സ്ഥലങ്ങൾ എൻജോയ് ചെയ്യണം.
ഞാന് പോയ സ്ഥലങ്ങൾ ഞാൻ ചോയിച്ചത് മൈസൂര്
ആഹ്
എന്താ ആ അത്രക്ക് കുറച്ച് സ്ഥലം പോയിട്ടുള്ളൂ.
ആഹ്
പിന്നെ ചെറിയ മോള് ആയേരെ എല്ലാം പോയിട്ടില്ല
ഉം ഹം ഉ നമ്മൾ ഇവിടൊക്കെ കാണണേ എല്ലാ സ്ഥലങ്ങള് കാണൂ പോയൊ
എന്നാലല്ലേ അള്ളാന്റെ ദുനിയാവ് എങ്ങനെയാന്ന് നമുക്ക് അറിയണ്ടേ. നമ്മള് ഈ പരൻ്റുള്ളിൽ മാത്രം ഒതുങ്ങി ശരിയാവുല്ല
അതെ അതെ ആള് ലോകം കാണണം ആഹ് പിന്നെ എന്നാ നമ്മള് കൊറെ സ്ഥലങ്ങൾ കണ്ടി ആളുകളെ പരിചയപ്പെട്ട് അവിടുത്തെ ഭാഷയും കൾച്ചറും ഇതൊക്കെ മനസ്സിലാക്കി.
നല്ല ങ്കി രസാണ്
ഉം
വർക്കിന്റെ കൂടെ ഇത് നടക്കണം അതിനുള്ള ജോലി നോക്കണം
ആ അത് ശരി രണ്ടും കൂടി നടക്കുള്ളു. അതും കൂടി നടക്കുള്ളൂ ഒറ്റക്ക് ഒറ്റക്ക് ആയിട്ട് ടൂർ മാത്രം
നടക്കില്ല ഇല്ലെങ്കിലും വല്ല യൂട്യൂബറോ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാ മാത്രമേ നമ്മുക്ക് എന്തേ
യൂട്യൂബർ ആയാലും അയിനൊക്കെ ഒരു ഭാഗ്യം
ആ ആ പക്ഷെ അത് അവര് അവതരിപ്പിക്കുന്ന രീതി പോലെ ഇരിക്കും
ഏഹ്
അവതരിപ്പിക്കുന്ന
ആഹ് വേഗം പഠിച്ചോ എന്നാ പിന്നെ ജോലി ഭാരം ഉണ്ടാവൂല്ല കുറച്ച് കഴിയുമ്പോഴേക്കും യൂട്യൂബറാവാൻ നോക്കിക്കോന്ന് യൂട്യൂബൊക്കെ തുടങ്ങിട്ട് ഞാൻ ചെറുത് ചെറുത് ഇട്ടിട്ടിട്ടിട്ട് പിന്നെ ഇങ്ങനെ വലുതായി വന്നൂ അത് ഞമ്മടെ ടൈമ് എത്തുമ്പോൾ നമ്മള് അങ്ങോട്ട്‌ പൊന്തുവാണ്
അതെ പൈസ കിട്ടും മോള് ഇത്ര യൂസ് ഇത്ര ഇതൊക്കെ ആണെങ്കിലൊക്കെ
ഉം ഉം എല്ലാ ദിവസവും നല്ല നല്ല മാച്ചിലങ്ങനെ നോക്കി ഇടുവേം വേണം
അതെ അത് എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ചു വരണം
പച്ച പിടിച്ച് വരണം അല്ലേ നമ്മുടെ ടൈം നമ്മളങ്ങട്ട് കത്തി കത്തി പൊന്തല്ലല്ലേ ഒരോരുത്തര് ഒന്നും അല്ലാതെ കിടക്കണ ആൾ അതില് പെട്ടെന്ന് അങ്ങോട്ട് പൊന്തണത് അത് ഓരോരുത്തർക്ക്‌
ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്കത് കി
ആഹ് ആ ചിലപ്പം കിട്ടിയില്ലങ്കിലും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരി ക്കുക ചെലപ്പോ അത് വെച്ചിട്ട് ഒറ്റ ഒര്
ഉം പക്ഷെ ഇതിപ്പോ കൊറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് ഇതായ പിന്നെ ഫുള്ള് ഡൗണായി ബാ ക്ക് ഒന്നിലും തളർന്ന് ഇതായി പോയിട്ടില്ലായിരുന്നു പക്ഷെ ഇത് വല്ലാണ്ട് എഫക്റ്റായി പോയി ഉം
അത് ചെലപ്പോ ശരിയായി കൂടായില്ല അത് ചെറിയ പിണക്കാണെങ്കിലോ
പക്ഷെ ചെറിയ പിണക്കാണെങ്കിൽ വേറെ ആരുടെ കൂടെ പോകില്ലല്ലോ
അത് ശരി വേറെ പോയില്ലാ
ആഹ്
അത് സാരമില്ല നമ്മക്ക് എന്തെല്ലാം വിലപ്പെട്ടത് നഷ്ടപ്പെട്ട് പോണ് എന്നിട്ട് നമ്മള് പിന്നെയും ജീവിക്കണില്ലേ നമുക്ക് ദൈവം തന്ന ആയുസ്സ് നമ്മൾ ജീവിച്ചു തീർക്കണ്ടേ വേറെ ക്ക് വേണ്ടി നമ്മൾ ജീവിതം തൊലക്കരുത് നമുക്ക് എന്താണോ എകിയത് അതുകൊണ്ട് ജീവിക്കാൻ പഠി ജീവിതത്തിൽ ഇപ്പ നമ്മുക്ക് ഇനി സ്വന്തം ആരൊക്കെ നഷ്ടപ്പെടാൻ
പക്ഷെ നമ്മള് ഇത് എത്രയൊക്കെ പിന്നെ വർക്കിലോ എല്ലാം ഞാന് സമ്മയിക്കുന്നു പക്ഷെ നമ്മള് എത്രയൊക്കെ ഇതായിട്ടാണെങ്കിലും എത്രയൊക്കെ ഭർക്കില് നോക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇതാവുമ്പോ അതിങ്ങനെ അവരും ഇതായിട്ട് ആ ഇങ്ങനെ ഇപ്പോ അവരോട് ഇങ്ങനെ ഞാൻ എന്റെ മനസ്സീന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാ നീ എന്തിന് അങ്ങനെ ചെയ്തു തീത്തിരി ഇങ്ങനെ ഇതാക്കി അവന്റെ അവളുടെ ഫ്രണ്ട് തന്നെയാണ് ഇപ്പോ അവന് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല
ആഹ് ചിലപ്പോ അന്റെ അന്റെ സ്നേഹം സത്യവാണോന്ന് അറിയാൻ വേണ്ടീട്ട് ചിലപ്പോ
പക്ഷെ അങ്ങനെയാണെങ്കില് അങ്ങനെയാണെങ്കില് പിന്നെ എന്റെ അടുത്തുള്ള ഇൻസ്റ്റയിൽ കയറിയിട്ട് അവരിങ്ങനെ പിന്നെ ഇതാക്കൂലല്ലോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കി ഈ ട്രൂ കോളറിലൊക്കെ കാണാൻ പറ്റും നമ്മള് ഇപ്പോ അവളിപ്പോ വീട്ടിലാ ഉള്ളേ വീട്ടിലാണെങ്കി അവള് രാ ത്രിയൊരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പത്തേക്ക് അവളെന്താക്കും അവളുടെ ഫോണ് സൈലന്റ് ആക്കി ഇടും
ആഹ് ആഹ്
ആഹ് അപ്പൊ അവര് വിളിക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട്
അത് ശരി അത് സാരമില്ല വേറെ നോക്ക നമ്മക്ക് കൊറെ കുട്ടികള അത് സാരില്ല ആ ഒരാൾ തേച്ച് പോയിക്കണ് വച്ചിട്ട് അതൊക്കെ സമയാകുമ്പോ കിട്ടുവോ ഇല്ലങ്കി ഇനി അതിന് ടെൻഷ നാവണ്ട എന്തിനാ ടെൻഷൻ ആയി ഇതുപോലെ ജീവിതം നഷ്ടപ്പെടുത്തുന്നെ നമ്മടെ ആരോഗ്യം നഷ്ടപ്പെടുക നമുക്ക് ഇനീയും ജീവിക്കണം എന്നുള്ള വെല്ലുവിളി വിളിക്ക് ഒരാൾ ത തകഴന്റെ ദൈവം കാക്കണ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ എവിടെ തളർന്നാലും ദൈവത്തിന്റെ സഹായം ഉണ്ടോ അവിടെ നമ്മൾ പൊന്തും
ഉം
ഉം നമ്മെ തളർത്താന ദൈവത്തിന്റെ കൊണ്ട് മാത്രേ കഴിയുള്ളൂ വേറെ ആരെ കൊണ്ടും കഴിയില്ല ഒരു പെണ്ണിന്റെ സ്നേഹത്തിന്റെ മേലൊന്നും നമ്മൾ തളരാൻ പാടില്ല അത് ഞമ്മുക്ക് വീതി ച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തികൊണ്ടരാ
പ്രാവശ്യം അങ്ങനെ നിന്നവളായിരുന്നു അതാണ് വീട്ടില് ഒരു പ്രാവശ്യം ഇ ഒക്കെ ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ വീട്ടിലൊക്കെ അറിഞ്ഞിട്ട് അവളുടെ പപ്പഴൊക്കെ മുമ്പില് ഇരുന്ന് കരഞ്ഞിട്ട് പോലും അവള് വിട്ടിട്ടുണ്ടായില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷ പിന്നെ നല്ല രീതിൽ പോയി നമ്മള് ഇതാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ മടുത്തു ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴൊക്കെ ശല്യം അവോയിഡ് ആക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ഇതല്ലേ
ആഹ് നമ്മളിപ്പോ മനസ്സ് കൊണ്ട് കൂട്ടി വെച്ചതാണ് ഇത് നമ്മുക്കുള്ളതാണെന്ന്
ആ ഉം അതെ പക്ഷെ അത്രയും പ്രശ്നങ്ങള് ഉണ്ടായി ട്ടു പോലും വിടാതെ നിന്ന ഒരാള് ഒരു സുപ്രവാഹത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ എനിക്ക് അയച്ചു തന്ന പോലത്തെ റീലുകളൊക്കെ തന്നെയാണ് അവനും ഇവള് ചേ അവനും ഇവള അയച്ചു കൊടുക്കുന്നത്
ഉം അതല്ല ഒരാള് വഞ്ചിച്ചു ഇ പോയിച്ചിട്ട് രക്ഷപ്പെടൂലടാ ആ ആണായാലും പെണ്ണായാലും ഇതാക്കിട്ട്
ആഹ് ആഹ്
അപ്പൊ നീ ഏറ്റെടുക്കാൻ ഓക്കെ ആണോ
ഏ
അവള് ചെലെപ്പോൾ തെറ്റൊക്കെ തിരിച്ചറിഞ്ഞവള് തിരിച്ച് വരും അന്റെടുത്ത്ക്ക് അപ്പൊ നീ തിരിച്ചെടുക്കൻ ഓക്കെണോന്ന്
നമ്മള എടുത്തു പോവുലേ ചേച്ചി നമ്മള ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു വെലയുണ്ടല്ലോ നമ്മുക്കൊരു വെലയുണ്ടല്ലോ നമ്മൾ സ്നേഹിച്ച സ്നേഹത്തിനൊരു വിലയും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ
ആഹ് അപ്പൊ പിന്നെ എന്തിന ഇനിപ്പ അയിന് ഇങ്ങനെ കാത്തിരിക്കണ് അതിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ് അതല്ല അത് നി ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ എന്തിനാണ് ഇനി ടെൻഷൻ അടിച്ച എന്തേലും അസുഖം വന്നാലും ഞമ്മക്കന്നെ പോവാൻള്ളത് ഉം അത് മനസ്സിനെ പ പറഞ്ഞ് പറഞ്ഞ് പാകപ്പെടുത്തിരിക്ക ഉം അത് സാരോല്ല
അത്രയൊക്കെ പറഞ്ഞ് ശ്രമിച്ചാലും ഇങ്ങനെ നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പ ഉള്ളിൽന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാ അതാണ്
അത് ആത്മ ത്തമായി സ്നേഹിച്ചു പോയ അതകലും അത് നമ്മക്ക് മ്മളെ സ്വന്തം ഉമ്മ നഷ്ടപ്പെട്ട എന്താ അത ആ അവസ്ഥയിലാണപ്പോ അത്രക്ക് ഇഷ്ടക്കാണ്
അതെ
അത് നമുക്ക് വലോരോ
പക്ഷെ ഓരോന്ന് വിടുമ്പഴും ഇപ്പൊ വേണ്ട നമ്പറൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു ആഹ് ഇനി അതിനാത്തേക്ക് നോക്കണ്ട ഇതാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോഴും പിന്നെ ഓരോ കാരണങ്ങള് കൊണ്ട് ഇങ്ങനെ ഓരോ ചെറിയ ഇതൊക്കെ വരുമ്പോഴും എങ്ങനെ മെസ്സേജ് ഇതൊക്കെ ഇങ്ങനെ വരുമ്പളൊക്കെ അവൾടയ്ലേക്കന്നെ പിന്നെ അങ്ങോട്ടേക്കായി പോവുവാണ് അതിനെന്തേലും ചെയ്തില്ലെങ്കി ശെരിയാവില്ലഹ്ഹ്
ആഹ് അത് മനസ്സത്രക്ക് സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ്
ആഹ് അതെ
അങ്ങനെ ഒരു മരിവിച്ച മനസ്സാവും അപ്പൊ മനസ്സ് വെറ്ത കേടെത്തണ്ട അമ്മക്കിന്നും ജീവിക്കേണ്ടതാണ്
ഉം
ഒന്ന് പതറി ഒന്ന് നഷ്ടപ്പെട്ടന്നും വെച്ചിട്ടൊന്നും ബേജാറാവണ്ട നമ്മ സ്വന്തന്ന് പറഞ്ഞി കിട്ടിട്ടില്ലല്ലോ ദൈവം തന്നിട്ടില്ല അമ്മള് സ്വന്തായിട്ട് എടുത്താല്ലേ അതൊണ്ടാണ് അദൈവത്തിന്റെ കര്ണെണ്ടെ അനക്കന്ന തിരിച്ച് വരും അപ്പോ സത്
പക്ഷെ നമ്മളിത് പള്ളീന്നാണിതൊക്കെ സെറ്റായതും ഇതായതൊക്കെ
ആഹ്
അതാണൊരു കൂടുതല് പിന്നെ നമ്മള് ഒരിക്കലും വിട്ട് പോവൂല്ലാന്നമ്മളൊരു വാക്ക് കൊടുത്തിട്ടിണ്ടല്ലോ ആ ഒരു വാക്ക് നമ്മള് പാലിക്കണവല്ലോ അതൊക്കെ കൊണ്ടൊക്കെങ്ങനെ ഇതായി പിന്നെ അവർക്ക് വേണ്ടാന്നറഞ്ഞിട്ട് നമുക്കിപ്പൊ ഒന്ന് ചെയ്യാനും പറ്റില്ലല്ലോ
ആഹ് അവള് നമ്മളെഷ്ടപ്പെട്ട് നമ്മളടക്ക് വന്നിട്ട് പിന്നെവള് നഷ്ടപ്പെടുന്നു ഞമ്മക്കത് ഒരിതന്നേണ് വേദന മനസിലാവ്ണ്ട് അതല്ല ടെൻസനായിട്ട് അസുഖം വരെന്താന്ന് വിചാരിച്ചിട്ട് മാത്രാണ് അത് മനസ്സിന്റുള്ള്ന്ന്
ടെൻഷനടിച്ചിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞൊടങ്ങി കൊറെ മുടി പോവ്ന്നിണ്ട് അയ്യോ ഉം പക്ഷെ എത്രയൊക്കെ ടെൻഷനടിക്കണ്ട വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്ന്നറിയോ ജിമ്മി പോന്നൊണ്ട് സിനിമ ന്ന്ണ്ട് ഇതൊക്കെ വരുമ്പൊ മൈന്ഡ് മാറ്റി വിട്ന്ന്ണ്ട് എന്നിട്ടു ഇതിലേക്കന്നെ പോമ്പഴാണ് എനിക്ക് പ്രാന്ത് പിടിക്കുന്നെഹ്ഹ്
ആഹ്
ഉം
അയ് ശരിയാണ് അതിന്ന ശെരിയായ് വന്നോളും
ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഒക്കെ ആയിവരും പിന്നേ ഇതിനാതന്നെ ക്കെ ആയി വെരും പിന്നേ ഇതിനാത്തന്നെ പ്രാർത്ഥിക്കാൻ തന്നെ ഇപ്പ പേടിയാവ്ന്ന് പ്രാർത്ഥിക്കമ്പളൊക്കെ ഇതിന്റെ ഓർമയ വരുന്നെ അതാണ് ഇപ്പോ ഇപ്പൊ പ്രാർത്ഥിക്കാറ് പോലുവില്ല
ഏപ് തൊടങ്ങീട്ട്
മൂന്ന് വർഷായി
ആഹ് അതാണ് അത്രയ്ക്കും സ്ടോങ്ങായത്
ആഹ്
മനസ്സ് തളർന്ന് പോയി അപ്പ പെട്ടെന്ന് നമ്മക്ക് നഷ്ടപ്പെടുന്നു വിചാരിച്ചത്ത് നഷ്ടപ്പെടുമ്പളേ
ആഹ് പിന്നെ അവളിങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാന് കൊറെ അവൾടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുതാക്കൊക്കെ ചെയ്തിട്ടൊണ്ടാരുന്നു അവിടെ ഏറ്റവും വലിയ ഫോൾട്ട് പറ്റി അവൾടത് ഫോണെടുക്കാണ്ടു ഇതാക്കാണ്ടൊക്കെ ആയപ്പൊഴെക്കെ
ഒന്ന് പറയുന്ന കേക്കാണ്ടൊക്കെ ആയപ്പോ
ആഹ്
ഉം
ആഹ് തെറ്റ് അന്റെക്കലൊ ഓളെക്കലോ
ഏഹ്
തെറ്റാരെക്കെ വന്നക്കണ്
എന്റെ എട്ത്തിണ്ട്
ഉം
ഇപ്പോ അവള് ടൈ വേണന്ന് പറഞ്ഞു ഓക്കെ ടൈം കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് മെസ്സേജ് അയക്ക് പിന്നെ ഒരുമാരിരുള്ള ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലുള്ള മെസ്സേജ് അയക്കലും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ വിഷമിച്ച് ഇരുന്നിട്ട് ഇതാക്കീട്ടോ അല്ലെങ്കില് നമ്മള അടുത്ത് ഫുഡ് കഴി ച്ചോന്നോ ഇതാക്കിട്ടോന്നോ അത് അതൊന്നും വേണ്ട എന്നാലും ഞങ്ങള് പിന്നെ ഇവൾടെ ഇപ്പൊ അയിന് ഇണ്ട്ന്ന് പറഞ്ഞില്ലേ ഞങ്ങള് കോൺഫറൻസ് കോള് വീഡിയോ കോള് വരെ ചെയ്തു എന്നിട്ട് അവന്റടുത്ത് അവള് ഭയങ്കര ട്ട് ഹാപ്പിയാട്ട് സംസാരിക്കുന്ന എന്റടുത്ത് പോലും ഓള് ചോയിച്ചില്ല എന്തേലും കഴിച്ചോ എന്തേലും ഇതാക്കിയോ എന്ന്പോലും അവള് എന്റടുത്ത് ചോയിച്ചിട്ടില്ല അപ്പോണ്ട് അവന്റെ അടുത്ത് പോയി ചോയിക്കുന്നു നീ കഴിച്ചോ ഇതാക്കിയോ എന്നൊക്കെ ചോയിച്ചിട്ട് ഇങ്ങോട്ടേ അങ്ങോട്ടേക്ക് ചോയ്ക്ക്ന്ന് അപ്പൊ നമ്മക്കതൊക്കെ ഒരു വേദന അല്ലായിന്നോ പിന്നെ നമ്മളിവിടെ വെഷമിച്ചിരിക്കുമ്പോ അവളോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇരുന്നോട്ടെ കുഴപ്പല്ല പഷെ പിന്നെ അവരു ആയിട്ട് വിളിച്ച് സംസാരിച്ച് ഹാപ്പി ആയിട്ട് ഇര്ന്ന് ഇതാക്കി ഈ പ്രശ്നത്തിന്റെ എട ക്കെ ന്നെ ഞാൻ കുറെ അവ അവള്ടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് അങ്ങൻത്തെ ഇതൊക്കെ താക്കി എല്ലാം ചെയ്തൊക്കെ കൊടുത്തു എന്നിട്ടും പിന്നേം മടുത്തു സ്നേഹല്ലാന്നൊക്കെ പർഞ് ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തെന്റെ കണക്കൊന്നും പറഞ്ഞല്ല